ഹെലോ?
ഹലോ, ആഹ്
ആഹ്, ചേച്ചി ഓ വിളിച്ചത് ഞാൻ കേട്ടില്ലേച്ചീ. സംഭവം മോള് അ് ത് ഉം, ഇത്തിരി നിർബന്ധൊയ്ര്ന്ന്. അങ്ങനെ ആഹ് അങ്ങനെ ഫോണെട്ക്കാപറ്റിയില്ല. ഫോണ്ല് ചാർജു ഇല്ലായിര്ന്ന്. ആഹ് ഇന്ന് സംഭവം, ആഹ് സംഭവം ആ അവക്ക് ഫോണ് ഏ നാട്ടിപോയിട്ട് വന്നേന് ശേഷം അങ്ങനെയാണ്. ഫോണ് കൊടുത്താ ശീലോയി പോയി. അപ്പൊ ഫുഡ് എട്ക്ക്ന്ന ആഹാരം എട്ക്ക്ന്ന നേരത്ത് ഫോണ് വേണം.
ഫോൺ വേണം അച്ഛാ.
ആഹ്, അങ്ങനേ ഇന്നലെ ഇന്നല കൊഴപ്പല്ലാര്ന്ന്.
ആഹ്.
ആഹ്, രാവിലെയും ഉച്ചയ്ക്കും ഫോണില്ലാതെ കഴിച്ചു. വൈകിട്ടായപ്പം സ്വഭാവം മാറി. അയിന് ന്ന് രാവിലെ ഫോണ് വേണ്ടായ്ര്ന്നു ഉച്ചയ്ക്ക് ക്ക് ഫോണ് വേണം, എന്നാലും ആഹ് ഏട്ട ഉണ്ടായിരുന്നോണ്ടങ്ങ് പോയി.
പോയി ആഹ്.
ആഹ്, രാത്രി ഒക്കെ ഭയങ്കര നിർബന്ധോയിപ്പോയി
അവള്പിന്നെ വെളിയിലോട്ടൊക്കെ ഒന്ന് കറക്കാചെ ഞ്ഞി ഫോൺന് ങ്ങനെ പറയുമ്പോ നിങ്ങള്ച്ചിരി വെളിയിലൊട്ടൊക്കെ കറക്കണോന്ന്.
ആഹ്, ഫുഡൊട്ത്തോണ്ടിര്ന്നാ ഏച്ചീ, ആഹാരം കൊട്ക്കായ്ര്ന്ന്.
ആഹാരം കൊട്ക്കുവായിരുന്നു. ആഹ് അല്ലെങ്കിച്ചിര്യേരം കറക്കിയിട്ട് വന്നിട്ട് അവക്കങ്ങ് ആ ആഹാരം കൊടുക്കണന്നേരം ഈ ഫോണിന്റെ അതങ്ങ് മാറുവല്ലോ. അല്ലാതെ തന്നെ അവള് എപ്പഴു അങ്ങ് പെര ക്ക്യത്തല്ലേ വെളിയിലോട്ടെറങ്ങുന്നേല്ലല്ലോ വല്ലപ്പോഴും കാണും ഇങ്ങോട്ട് പോ പോകുന്നതല്ലേ ഉള്ളു.
ഇന്നിവിടെ മഴയല്ലേ. അപ്പൊ പിന്നെ പൊറത്തെറക്കാനും പറ്റിയില്ല. ഉം ന്നാ ഭയങ്കര ആഹ് ഓ
ഭയങ്കര മഴയാര്ന്ന്.
ഭയങ്കര ഇടിയും മിന്നലുഒക്കെ ആയിരുന്നല്ലേ. അപ്പൊ പിന്നെ
നിങ്ങൾക്കിന്ന് വെള്ളം ടാങ്കി കേറിയോ?
ടാങ്കില് കേറിയില്ല ഏച്ചീ. ആഹ് പഷെ ഇല്ല, ഇല്ല. ഉം. ടാ ടാങ്കി കേറില്ല പഷെ ഒര് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേയ്ക്ക് ഒരു സ്റ്റെപ്പ് വെള്ളം വിട്ട്.
പച്ചന്ന് പച്ചെന്ന് പതിനൊന്നണിയായപ്പം വെള്ളം വന്നോ?
ആഹ് പതിനൊന്ന് മണിയ്ക്ക് വെള്ളം വന്നാര്ന്നു. പ പത്തര പതിനൊന്നണിക്കകത്ത് വെള്ളം വന്നാര്ന്നു.
ഒര് എന്തോ അറിയത്തില്ല ഞാൻ നോക്കിയപ്പോ ബാത്റൂമില് വെള്ളം കളയുന്ന ഞാന യപ്പോഴും ഓണാക്കിയ ഇട്ടേക്കുന്നെ വെള്ളം വരുന്നെ അറിയാൻ വേണ്ടിയിട്ട് അപ്പത് ഓണായിരുന്നു അപ്പൊ ഞാൻ നോക്കി പ്പ എന്താ സൗണ്ട് കേക്കുന്നു കിച്ചണി നിന്നപ്പോ അടുക്കളെ നിന്നപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്ന് ബാത്റൂമിൽ നോക്കിയപ്പോഴത്തേക്ക് വെള്ളം വെരുന്നു ഞാൻ പിന്നെ മോളിലൊന്നും പോയി നോക്കാൻ പറ്റിയില്ല ഇവള് ഇരിക്കേയിര്ന്ന് മോൾ ആ മോൾ ര്ന്നു, അപ്പൊ ഇവളെ വിട്ടിട്ട് പോയി കഴിഞ്ഞാ ഇപ്പം ഡോറ് ലോക്കെയ്യാൻ പഠിച്ചു ആഹ് അപ്പ പിന്നെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ താഴെ ബക്കറ്റൊക്കെ നിറച്ചങ്ങനെ വെച്ച്
വെച്ച് ആഹ്
ഇ പതിനഞ്ച് മിനിറ്റെ ഒക്കെ പതിനഞ്ച് മിനിന്റെ കൂടുതലാ ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നില്ല ആ ഇന്ന് രാവിലെ വന്നപ്പോഴും നല്ല ഫോഴ്സിലായിരുന്നല്ലോ വെള്ളം വന്നത്
ഹോഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കേയറിയില്ല
കേറിയില്ല
ഉംഉംതാഴത്തെ പുള്ളിക്ക് കയറിയിട്ടുണ്ട് നമ്മളുടെ നേരെ താഴത്തെ പുള്ളി
ആ അതെന്ത അവർക്ക് കേറുമ്പം നിങ്ങക്ക് കേറാത്തെ
നമ്മുക്കെന്തോ കയറുന്നില്ല അവർക്കന്തോ ഇച്ചു കൂരം എന്തോ കേറിയിരിക്കുന്നു ലാസ്റ്റ് മിനിറ്റ് എന്തോ ത്തിരി കയറിയ
കേറിയതാ അത നാളെ നിങ്ങളൊരു കാര്യം ചെയ്യണം രാവിലെ വെള്ളം വരുന്ന സമയത്ത് മൊത്തം അടച്ചിട്ട്ട്ടെ അവടെ കയറുന്നുണ്ടോ അ ബോള ഊരി മാറ്റി ട്ടാഞ്ഞന്താ
അതെല്ലാം മാറ്റി നമ്മള് രാവിലെ വരുമ്പോ പോയി നോക്കാറുണ്ട് പക്ഷേ ഈ കേയറാറൊന്നുമില്ല താഴെ ഓഫ് ചെയ്താലും ബാത്റൂമിലും നല്ല ഫോഴ്സി വന്ന് കഴിഞ്ഞാൽ മോളില് കേറുംനമുക്ക് പക്ഷെ ബാത്റൂമിൽ അങ്ങനെ ഫോഴ്സി വരാറില്ല
ആഹ്
ആഹ് ഇവിടെ കിച്ചൺ അടുക്കളേലെ സൈഡില് വരും നല്ല ഫോഴ്സി വരും പക്ഷെ ആ വെള്ളം ആഹ് നല്ല ഫോഴ്സ് വരും വെള്ളം പക്ഷെ ബാത്റൂമിൽ വന്ന കഴിഞ്ഞാൽ മോള് സൂപ്പർ ആയിട്ട് കയറും
കേയറും അല്ല ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാടും ശരിക്കും വെള്ളം കയറി കാണുവായിരിക്കുംന്ന് വിചാരിച്ചു
ഇല്ല ഇല്ല നമുക്ക് പക്ഷെ റിസർവ് ആയിട്ട് മോളല് വെള്ളം ഉണ്ട് അത്നമ്മള് എടുക്കുന്നില്ല ആ നമ്മള അങ്ങനെ അകത്ത് നിന്നുള്ള പിടിക്ക ആ മുക്കാൽ ടാങ്കായിട്ട് കടക്കുവാ
കടക്കുവാ ആ
ഉം ഞാൻകിടപ്പുണ്ട്. അത് ഉപയോഗിക്കുന്നില്ല അതങ്ങനെ ഇട്ടേക്കുവാ ഉം
ആ അതെ പിന്നെ നാളെ ഇന്ന് പാല് കിട്ടി പാല് കിട്ടി പാല് കിട്ടി പാല്കിട്ടി ഉം നമ്മളെ പാല് വരുന്നത് നല്ല പാലല്ലയോ
ആഹ് നല്ലതന്നെ അതെഎന്തു പറ്റി ചേച്ചി
അതിപ്പം മുന്നേത്തവൻ എന്റെകയിന്ന് അവനും വാങ്ങിച്ചോണ്ടിരുന്നേല്ലേ ഇന്ന് അവൻ പറയുന്നേട്ട് നിങ്ങൾ നോക്കി ക്കീട്ട് വേണേ വാങ്ങിക്കാൻ അയാള് പാലുവികത്ത് പൊടി കലക്കി കൊണ്ട് തരുന്ന എനിക്ക് ഡൗട്ടാന്നൊക്കെ ഞാൻ പറഞ്ഞ് ങ്ങ ക്ക്അങ്ങനൊന്നും വന്നിട്ടൊന്നുല്ല നല്ല പാലാ തര്ന്നേ നഎന്നാലും നിങ്ങളൊന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞു അതാ ഞാൻ ചോയ്ച്ചത് നമുക്ക് ഈ പാല് തെളപ്പിച്ച് വെച്ചിട്ട് പിറ്റേന്ന് ഇട്ക്കുമ്പ സ്മെല്ലൊന്നും വരുന്നൊന്നുല്ലല്ലോ
ഇല്ലല്ല സ്മെല്ലൊന്നു ല്ല
വരുന്നൊന്നുല്ലല്ലോ ആഹ് അവര് പറയുന്നേ അവര് ഉം അവര് വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് എട്ക്കുമ്പോ സ്മെല്ല് വരുന്ന തൈര് ഒഴിക്കുമ്പോ സ്മ ല്ല് വരുന്ന് ഞാം പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും വര്ന്നില്ല. രണ്ട്, മൂന്ന് ദിവസം ഒരു കുപ്പിക്കകത്ത് അത് സാധാരണ എല്ല് ഏത് തൈര് വെച്ചാലും വെരും ഇല്യോയോ ആഹ് ഒര് പുളി ച്ച ഒര് സ്മെല്ല് പോലെ വെരും ഞാൻ പറഞ്ഞു അങ്ങ് ആഹ് വാട വരും ആഹ് ഒരു വാടയല്ലാതെ എനിക്ക് വേറെ വരുന്നു ഒന്നുമ്മില്ല എന്ന് പറഞ്ഞു ആഹ് എന്നാലും ന്ന് നോക്കിക്കോ ഞങ്ങളോട് ഓരോര്ത്തര് പറഞ്ഞപ്പോ ഞങ്ങള് വിശ്വസിച്ചില്ല ല്ലേആഹ് പാലുകാരന്റെ അട്ത്ത് എന്തെ കെറേള്ളതോണ്ടാന്ന് പറഞ്ഞന്ന് പറഞ്ഞുകൂടാ ഞാൻ എത്ര മൈൻഡായിട്ട് ട്ടില്ല ഞാൻ വെച്ചു നിന്നോടൊന്ന് ചോദിക്കാം നമ്മൾ രണ്ടുകൂടല്ലെ വാങ്ങിക്കുന്നേ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കി എന്താച്ചാ നിനക്ക് നീ എനിക്കെപ്പഴും എടുക്കുകയും കുഞ്ഞിന് കൊടുക്കുകയും ക്കയുംചെയുന്നല്ലിയോ ആഹ് ആഹ് ഞ്ഞിപ്പൊ പല്ലേരട്ട് ആഹ് എനിക്കും അങ്ങനെ തോന്നിയില്ല ഇന്ന് കൊണ്ടുവന്നപ്പോ ആഹ് തോന്നിയിട്ടില്ല
ഇല്ല ഇല്ല പാടയും കിട്ടുന്നൊണ്ട് അങ്ങനെ പൊടിപ്പാലാണെ പാട കിട്ടൂ
പാട കെട്ടത്തില്ല ആ അത അതെ ഞാൻ അവനോട് പ്പഅയളോട് പറയേം ചെയ്തു പൊടിപ്പാലാന്നെങ്കി നമ്മക്കിത്ര മലായി കിട്ടത്തില്ല ല്ലേ പൊടി പൊടികലക്കിയതാണല്ലേ ആഹ്
ക്കാവുമ്പത്തേക്കും ഒര് ലിറ്ററിന്റെ കുപ്പിയൊക്കെ നെറഞ്ഞു കാണു
നറയും അതാ ഞാം പറഞ്ഞേ പാട കേട്ട്ന്നുണ്ട് ഞാം പറഞ്ഞു ഞങ്ങക്ക് പാടയും കിട്ടുന്നുണ്ട് അതും കിട്ടുന്നത് നല്ല മഞ്ഞ പാടയുവാ പൊടി കലക്കൽ നല്ല പാടയാ കിട്ടന്ന് പൊടി ക്കിയവെക്കുവാണെങ്കി പാടയും കിട്ടത്തില്ല പിന്നെ പാ എടേൽ ങ്ങനെ തരി തരി ആയിട്ട് പൊടികളൊക്കെ നമ്മള് ചായ ഒര് ഒര് പാല് പൊടി കല്ക്കി നമ്മള് ചായ കുടിച്ച് കഴിഞ്ഞാല് കൊറച്ച്കഴിയുമ്പോ അയ്നകത്തോര് ചെറിയൊരു തരി പോലെ കാണത്തില്ലയോ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെയൊന്നുല്ല ഇതില് ആഹ് അങ്ങനെന്നു
ആഹ് അങ്ങനൊന്നുല്ല ഞാം പർഞ്ഞു പിന്നെട്ടീക്ക് ഞങ്ങള് ഞങ്ങള് രണ്ട്, മൂന്ന് പേര് വാങ്ങിക്കുന്നുണ്ട് കൂട്ടുകാര് അവരോടൊക്കെ ചോദിക്കട്ടെ ആഹ് ന്നിട്ട് പറഞ്ഞു നിന്റെ കയ്യ് വാങ്ങിക്കുന്നവന്റെ കയ്യ്ന്ന് വാങ്ങീറ്റ് പാല് കൊണ്ടുവന്ന് വീട്ടിക്ക് കൊണ്ടുവന്ന് തന്നിട്ട് പോവും ന്നൊക്കെ പറഞ്ഞു ഉം ഞാം
വേറെ പുള്ളി വാങ്ങ് വേറെ പുള്ളി അവിടെ വരുന്നുണ്ടോ
പുള്ളി ആഹ് വേറെ ഒരു പുള്ളി അവിടെ വരുന്നുണ്ട് ഇപ്പൊ അവര് മാറ്റി അവര് അപ്പറോ ഇപ്പറോ ആഹ് ആഹ് അന്നേരം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ അന്നേരം ഒന്നിച്ച് രണ്ട്, മൂന്ന് പേരാവല്ലോന്ന്
ആഹ് ആഹ് ആഹ് പക്ഷെ ഈ പുള്ളിരെ ഒര് പ്രശ്ന ള്ളു ചേച്ചി കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു ദെവസം വരുന്നില്ലെങ്കിൽ പറയൂല. അതാ ഒരു പ്രശ്ന നം കൊച്ചിന് കൊടുക്കണല്ലേ ഇപ്പൊ അവടെ ആയാലും പിള്ളേരുള്ളല്ലേ അപ്പൊ കൊടുക്കാൻ കറക്റ്റൊര് ഒര് ഓർഡറിലങ്ങ് കൊട്ത്ത് പോയാൽ കൊഴപ്പല്ല കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഇത്തിരി വിളിച്ചെങ്കിലും പറയാല്ലോ
ഇല്ലോലൊക്കെ ചോയ്ച്ചപ്പഴും എന്നോടിങ്ങനാ പറഞ്ഞത് അത് എനിക്ക് അത്യാവശ്യം വരുമ്പോ അങ്ങോട്ടെങ്കിലും പോയി കഴിയുമ്പോ എന്റെ ചേട്ടൻ കൊണ്ട് വരും കിട്ടാത്ത ദിവസം കിട്ടാ കിട്ടാൻ പറ്റത്തില്ല അതങ്ങനെക്കെ പറ്റത്തുള്ളൂ ആഹ് അതൊക്കെയാന്ന് പറഞ് ഞാൻ പറഞ്ഞു അത് അങ്ങനൊക്കെഉള്ളെന്ന് പറഞ് കഴിഞ്ഞാ ഞ്ഞി മാസം തന്നെ മൂന്നു ദിവസം കിട്ടിയില്ല പിന്നെ അത് അങ്ങനെയൊക്കെ ഉള്ളെന്ന് പറഞ്ഞ എങ്ങനാ
ഓ നമ്മുക്ക് പിന്നെ ഇന്നലെയ ഇന്നലെല്ല മിനിഞ്ഞാന്നാണ് കൊണ്ടു തരാത്തത്
മുപ്പത്താതി തന്നില്ല ആ മുപ്പത്താതി കിട്ടിയില്ല പിന്നെ അയ്ന്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു- ഓ അതിന് മുൻപത്തൊരു വ്യാഴ ഏതോ ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച എന്താ- ല്ലന്നെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് രാത്രി തന്ന് ഞങ്ങക്കും തന്നില്ല അന്ന് ചോദിച്ചപ്പൊ പറഞ് കുഞ്ഞുങ്ങൾ ഉള്ളടടുത്ത് മാത്ര- ലെ കൊടുത്തുള്ളു ബാക്കിയല്ലാം പാലും കല്യാണത്തിന് പോയി അതുകൊണ്ട് തരാൻ പറ്റിയില്ലന്നു പറഞ്ഞു
ആഹ് ശരിയാ അ അ അ
അത് കഴിഞ്ഞ്- ട്ട് പിന്നെ പിന്നന്നെങ്കി ഞങ്ങള് നാട്ടിൽന്ന് വന്നിതിന്റെ വന്ന് വന്ന് വന്നിന്റെ പിറ്റേന്നും കിട്ടിയില്ല ഏ ഓ പിന്നെ അത് കഴിഞ്ഞ് കപ്പു വന്നു കപ്പുന്റെ കപ്പൂനും രണ്ട്- മൂന്ന് ദിവസം ഒ ഒന്നാം തീയതി രണ്ടാം തീയതിയങ്ങാട്ടോ കിട്ടിയില്ലന്ന് പറഞ്ഞു അങ്ങനെ മിനിമം ഈ ഈ മാസം ഇപ്പൊതന്നെ അഞ്ചു ദിവസം പുള്ളി പാല് നമുക്ക് തന്നിട്ടില്ല
തന്നിട്ടില്ല-
ഉം
നമ്മക്ക് കഴിഞ്ഞ മാസം ഫുള്ള് കിട്ടി ഈ മാസം ആദ്യത്തെ ഒരു ദിവസം കിട്ടിയില്ല
ആഹ് കെട്ടീയില്ല- ആഹ് കഴിഞ്ഞ മാസം- ഓ കഴിഞ്ഞ പ്രാവശ്യം അവൻ മാത്രേ ഉള്ളരുന്നു അന്നേരം അവന് കിട്ടിയില്ല ആ രണ്ടോ മൂന്നോ ദിവസം കിട്ടിയില്ല ഈ മാസം കിട്ടിയില്ല ഈ മാസം അഞ്ചു ദിവസം കിട്ടിയില്ല കഴിഞ്ഞ മാസും കിട്ടിയില്ല ആഹ് എന്ത്‌ വരും നോക്കട്ടെ രമേച്ചി ഇപ്പൊ പുള്ളിയുടെ കയിൽന്ന് ഇവര് രണ്ട് മൂന്ന് പേര് ഒന്നിച്ച് കൂട്ടുകാരല്ല- നിർത്തിയപ്പം പുള്ളിക്ക് ദേഷ്യം കാണുമായിരിക്കും ഞാൻ വെച്ച് ആരും ഇില്ലാത്ത സമയം ആഹ് അങ്ങനെയും കാണും അന്നേരം പിന്നെ ഇവിടായിട്ട് മാ- ത്ര ഇയാൾ കൊണ്ടുവന്ന് നിർത്തി തരുന്നത് ഒരു ബുദ്ധിമുട്ടാണോ അ- ല്ലയോ- ആഹ് എന്നിട്ട് പുള്ളി ഇതും പറഞ്ഞ് ആ ആ പോന്നിട്ടാണ് ആന്നോ ആഹ് പിന്നെ എന്നിട്ട് അതും പറഞ്ഞു ഞങ്ങളെ ഇങ്ങോട്ട് കയറി വരാൻ വയ്യാ ഭയങ്കര വെളളവാ- വെള്ളവാ ചെളിയാ എന്നൊക്കെ പറഞ്ഞു ഞാന് പറഞ്ഞു അത് ഇപ്പൊ ഞമ്മള് എന്താ നമ്മളെന്താെയ്തു റോഡ് ആ- നമ്മുടെ ഫ്രണ്ട് ഇന്ന് ശ ഓ- അല്ലല്ലോ- ഇപ്പൊ എന്ത് ഞങ്ങളെ ശരിയാക്കിയത് ഫ്രണ്ട് മൊത്തം ശരിയാക്കി-
ആക്കിയോ
ആഹ് മൊത്തം ആയില്ല മൊത്തും-
ആഹ് ആഹ്
ഈ ഗ്രാവൽന്റെ പൊടിയില്ലേ-
ആഹ് ആഹ് ആഹ്
ഹ്ഹാ അതെ ഗ്രാവൾടെ പൊടി മൊത്തം ഇട്ട്- എന്നിട്ട് അയ്ന്റെ മണ്ടയില് പിന്നെന്നങ്കി ഇത് പിന്നല്ലങ്കി ഈ കല്ല് ഇടത്തില്ലേ കല്ല് ഈ എന്തുവെ അയ്‌ന് പറയുന്നെ ആ പ്പ ത ആ ആ തറക്കല്ല് തറക്കല്ല് അതും- ആഹ് അതും കൊണ്ടുവന്നിട്ട്- ഉം പിന്നെ ആ രണ്ടു സൈഡിൽന്ന് ജെ സി ബി കൊണ്ടുവന്ന്- ഓവ് പിന്നേങ്കി പൊറോകോട്ട് ഓവ് മൊത്തവും മൊത്തം ക്ലീൻ ചെയ്ത്-
ഓ അത് ഞാൻ കണ്ടായിര്ന്ന് വൈകിട്ട്-
ആഹ് വൈകിട്ട് വൈകിട്ട്- ആ നമ്മള് മുന്നിന്നും ഓട് എടു- ടുക്കാൻ ൻ വേണ്ടിട്ടായിരുന്നു അന്നേരം ഈ മിറ്റിലും- പിന്നെ കല്ലുമൊക്കെ വന്ന് വണ്ടി കടന്നുകൊണ്ട് അത്ര ഇട അവര് എടുത്തില്ല- ഇനി ഇപ്പ തിങ്കളാഴ്ച. ആ തിങ്കളായ്ച വന്നിട്ട് അത്രയിടം മ് ശരിയാക്കൂന്ന് പറയുന്നേട്ട്. ആഹ് ആ എന്തായാലും ആഹ് ആ ഇപ്പ ഈ. ഇപ്പൊ പകുതി വരെ ശരിയാക്കിയപ്പോഴത്തേനും കൊഴപ്പം ഇല്ല.
പക്ഷെ ചറുക്കയും ചെയ്യും ചേച്ചി അതാ വേറൊരു പ്രശ്നം അവിടെ നടക്കുമ്പഴേ. സൂഷിച്ച് നടന്നില്ലെങ്കി മൊത്തം ചറുക്കും ചെളിയാ ആഹ്.
ഇന്നലത്തെ മിൻഞ്ഞാന്ന്. മെൻഞ്ഞാന്ന് ഞാൻ വണ്ടി എടുത്തൊണ്ട് പോയി പട്കേറ്റിക്കൊണ്ട് വന്നപ്പോ തെറ്റി ഞാൻ വെച്ചു ഞാനും വണ്ടിയും കൂടെ ഉരുണ്ട് വീണന്ന് എന്തായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. അഓണ്ട് ഞാനിപ്പോ മറ്റെ അവിട്ന്ന് ഇവിട്ന്ന് വണ്ടി എറക്കി കൊണ്ട് പോവത്തേ ഇല്ല. ഞാ പർഞ്ഞ് എനിക്ക് പേടിയാ എന്നിട്ട് എനി വേവും കാൽന് വെല വല്ലാതായിട്ട് രണ്ടുസം കാലിന് വേദനയുണ്ടായിരുന്നു. നല്ല ഇതുണ്ട് എന്ന് വെച്ചാ അയ്ന്റെ വവല്യ കുഴിയ എടുത്ത് ട്ടേകൊല്ലായിരുന്നൊ ആ പൈപ്പ് എന്ത് ഇടാൻ വേണ്ടിയിട്ട് കറണ്ടറിന്റെ
ആഹ് ഹ ഹ
ആഹ് ആ അതിന്റെ അതിന്റെ ചെളിയെല്ലാം കൂടെ ഭയങ്കരമായിട്ട് തെന്നിക്കൊണ്ടേ ഇരിക്കുവ.
ഓ
മ്മ് എന്തുവയാലും ഇന്നലെ മുന്ന്ൾത്തോള് വഴക്കുണ്ടാക്കിയത് കാരണം ഇന്നലെ പ ങ്കര ബഹളമായിരുന്നു ഓ നമ്മുക്കൊ രാത്രി ഭയങ്കര ബഹളമായിരുന്നു. ഉം അവര് തേ . ഒന്ന് കംപ്ലൈന്റ് കൊടുത്തന്ന് പറഞ്ഞ് കംപ്ലയിന്റ് കൊടുക്കണ്ട ആവ്ശ്യന്ത ഞങ്ങൾ ശരിയാ ആക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഉം ഉം. ആഹ് അവള് ആഹ് ആ പ്രശ്നം അവള് കംമ്പ്ലൈന്റ് കൊടുത്തോണ്ട് ഇത്ര മുൻ എളുപ്പം നടന്നെ അല്ലായിരുന്നങ്ക ഇവര് തണ്‌ത്ത് തണ്ത്ത് ഇരിക്കായിരുന്ന് പെയ്യെ ചെയ്യാ പെയ്യേ ചെയ്യാംന്ന് പറഞ്ഞോണ്ട് ആഹ് എന്തായാലും ഒരു കാര്യമായി
ഉം അത് റെഡി ആയി ക്കിട്ടിയ പിന്നെ കൊഴപ്പ ഇല്ല
ആഹ് അതിനി റെഡിയായി കിട്ടി കഴിഞ്ഞാ ആ റോഡിന്ന് അവരിട്ടിട്ടുണ്ട് അന്നേരം പിന്നെ ആ റോഡിലും കൂടി ഇച്ചിരി മണ്ണ് വവ്ടു തട്ടിയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും ഉം
ആഹ് ഹാ ഹാ ആഹാരൊക്കെ കഴി ഞ്ഞോ ചേച്ചി
ഇല്ല ആഹാരം ഒന്നും ആയില്ല ആഹാരം ഉണ്ടാക്കാ നിക്കാ നിങ്ങടെ ആഹാരം കഴിഞ്ഞാ?
ആ നമ്മള് കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞു